ഹലോ
എന്തൊക്കെ വർത്താനം ഇത്ര ഫ്രണ്ട്സ ആണ് എനിക്ക് വിളിക്കണ്ട് നീ മാത്രേ വിളിക്കണില്ല ഞാൻ ടെൻ എ ഴോ എന്താ ആ ആ നല്ല ആളണേ ഒരു വിവരോം ഇല്ല ഞാന്
മറ്റില്ലാതിരുന്നപ്പോഴേ
ആ അ ശരി നല്ല കാര്യം എല്ലാരും വിള ണ്ട് വിവരങ്ങൾ അറിയണ്ട് എത്ര ആൾ വന്നു പോകൊക്കെ ചെയ്യുന്നുണ്ട് ഇന്റൊൾ ഒരു വിവര ഇല്ല ഞാൻ പറയാ എനിക്ക് ഞാനിങ്ങനെ ലോമരാജ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊ ഒന്നും ഇല്ല അപ്പൊ വരാനുള്ളത്
ഞങ്ങളൊക്കെ ഇട അറിയാ ഞാനും അറിയാത്തോണ്ടേയി ഞാനും ചില തിരക്കുകളൊക്കെ പട്ടിട്ട ഞാൻ ഫോണും ശ്രദ്ധിച്ചില്ല നോക്കിയതല്ല ഇപ്പൊ ഇന്നലെ മങ്ങന്നപ്പോ ആരോ അതേപോലെ വിളിച്ചു ചോദിച്ചപ്പോളാണ് വർത്താനം ചോദിച്ചപ്പോളാണ് ഞാൻ ഇതൊക്കെ അറിയണത് തന്നെ
അ മൂന്നാല് ദിവസായി ഇപ്പൊ ഞാൻ സ്റ്റാറ്റസ ഒക്കെ ഇട്ടുണ്ടായിരു ന്ന ഫസ്റ്റ് ദിവസം
ആ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്തിടയെ ണ്ട്
എടാ സാധാ ക്ലോസിറ്റണ് ഞങ്ങള് ഹാളിലേ അപ്പൊ അതില്ക്ക് കാലുണ്ട് ഞാൻ കഴുകിൊണ്ടിരിക്കന്ന് അപ്പൊ അന്നേരം ഈ എന്താണ് പത ഇണ്ടായിരുന്നേ അത് ഞാന് വെള്ള വെച്ച ചെരുപ്പരു പദംണ്ടായിുന്നരിക്കും എന്താ സംഭവിച്ച അറിയില്ല അയിന്റെ ഉള്ളിണ്ട് ഇറങ്ങ അതാണ്ഈ നിരിയാണിന്റെ അവിടെ ഒരു അത ഡോക്ടറെ എടുത്ത് പോയി ഡോക്ടർ പറഞ്ഞന്ന് വെച്ചാല് ഇങ്ങനത്തെ കേസ ഒന്നും ഇ ഉണ്ടാവാറേ ഇല്ലാണ് ഡോക്ട
ആഇപ്പ ഇതു എല്ലായിടത്തും ഇല്ല യൂസ് ചെയ്യണല് കുറവല്ലേ ഒക്കെ ഇപ്പ മറ്റേ ക്ലോസറ്റ്ന്നെല്ല യൂസ്
ആഹ് യൂറോപ്പല്ല ഡോക്ടർ പറയാ ഇങ്ങനത്തെ കേസൊന്നും ഇപ്പല്ല ഞങ്ങള് പഠി ത്തൊന്ന് ചർച്ച ചെയ്തിട്ടുള്ളൂ ഇപ്പ ഇങ്ങനത്തെ കേസൊക്കെ വരാറുണ്ടോന്നേ
ആഹ ഇപ്പൊക്കെ കാര്യായിട്ടന്നെ പിന്നെ ആ ആ അപകടങ്ങളെല്ലേ ഇണ്ടാവരുള്ളൂ ഇങ്ങനെ കാലായാലും കൈയ്യായാലുമൊക്കെ അല്ലാതെ ഇങ്ങനെ വഴ്‌ ഏയാണ് ക്ലോസറ്റിൽ ഇതാവണതൊക്കപ്പോ
അപൂർവം ആ പ്പോ ഓല് എന്താണ് പറഞ്ഞ് ഇവട കൊണ്ടൊന്നും നിക്കൂല ഞാൻ അദ്യൊരു ചെറിയൊരു ഇതുക്കാണ് പോയത് കാരണം എനിക്ക് എടുത്തങ്ങനൊരു ഇത്ണ്ട് ഒരു ആയുർവേദത്തിന്റൊരു ഇതുണ്ടേ ഇങ്ങനായിക്ക പോയത് ആ ഓല് പറയാ ഇപ്പ ഇവിടം കൊണ്ടൊന്നും ഇത് പറ്റൂല അതിങ്ങനെ പിടിച്ച് പോയി പിരിയാനൊന്നുല്ലല്ലോ അത് ഓസ്‌ല ഓല്ക്ക് ആ ആ ആ അപ്പ അത് അത് സർജറി ഇല്ല്യാണ്ട് പറ്റൂലാന്നന്നാ പറഞ്ഞെ അ ഇപ്പൊ എനക്കാണെങ്കിലോ ക്ക് ആനുള്ള ബ്ലഡിന്റ കൊറവുണ്ട് അപ്പൊ സർജറി ഇപ്പൊ നടക്കൂല അപ്പൊ ഒരു തൽക്കാലായിട്ട് ബ്ലഡ് ഇണ്ടാവാനുള്ള മരുന്ന് തന്നെണേ എന്നിട്ട് ഇത്ങ്ങന കെട്ടി വെച്ചീന് ഓര് പറയുന്നത് നിങ്ങളിനി എന്താണ് എത്ര ദിവസം പത്തിസം അങ്ങന എന്തോ കഴിഞ്ഞിട്ടൊന്ന് വെരി എന്ന് പറഞ്ഞേനെണെ അപ്പ എന്റെ കയ്യീന്ന് നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്ക ക കഴിക്കണം ഞാമ്പറയും ആരുല്ലട നോക്കാന് ഇപ്പം എന്നിട്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തി ആനെ വെച്ചക്കണ് ഇപ്പം മ മക്കള കാര്യോം ന്റ കാര്യോക്ക അത് നോക്കണം
ഓ പാരന്റ്‌സ് ഇണ്ടെങ്കിപ്പൊ ആ ബുദ്ധിമുട്ടില്ല ഇങ്ങനക്കെ കുടുങ്ങണ സമയത്ത് പിന്നെ ഓര് ഇണ്ടാവോലോന്നുള്ള സമാധാനം ഞമ്മ
മടിയുണ്ട് കാരണം നമുക്ക് പരിചയല്ല ഇത്തിരി ആളാണ് ഈ ഇതീന്ന് വരും കമ്പനിന്ന് വന്ന താണെ അപ്പൊ പിന്ന അത് എന്തൊക്കെയ കാട്ടി കൂട്ടാന്ന് അറീല്ല ര് സമ അതണെല്ല അങ്ങനെ ചെയ്യുമ്പോ അപ്പോ അത് വന്ന് എല്ലാം ചെയ്യ് ഞോ നോക്ക്ണ്ട് ന്നെ താങ്ങിങ്ങാണ്ട് കസാലേക്ക് വെച്ചെരും അങ്ങനെയൊക്കെ ചെയ്യും ഓ വെല്ലൊരു നൽ നല്ലൊരു സംഖ്യപ്പാവും കയ്യീന്ന് ഒറപ്പാണ് നല്ലൊരു പൈസ പറട്ടന്നെ വന്നെക്കുന്നെ അല്ലാത ഒന്നും കിട്ടാല്ല അങ്ങനത്ത മഴയുണ്ട് കാക്ക ആ ആരുമില്ലേ
ഇല്ലേ ഞമ്മക്ക് ഞമ്മളെ സ്വന്തക്കർ എടുക്കണ പോലെന്നും
ആ, പുറമക്കാർക്ക് നമ്മൾ പതിനാണ്ട് പ്രായമായിട്ടില്ല എന്നിട്ട് ഇങ്ങനത്തെ പ്രയാസം കൊണ്ട് ആരും ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മക്കളൊക്കെ ചെക്കന്മാരല്ലേ ഓർക്കിപ്പൊ ഇതൊക്കെ വശവില്ലല്ലോ, പിന്നെ ഓലത്ത് അമ്മ താങ്ങാനും, താങ്ങാനും ആയിട്ടൂല്ലോല് കാക്കുവാണെവെങ്കി നേരം വെളുത്ത പോ വും പോയെങ്കി ഇപ്പൊ പൈസ ഉണ്ടാവുള്ളോ ഇല്ല അപ്പൊ ഉം, ഒര് വന്ന കാര്യവില്ലല്ലോ, ആ അതണേ ഇപ്പൊ ആ ഒരു ഇതിലിങ്ങനെ ചെലപ്പോ തോന്നും അതൊന്നും വേണ്ടില്ലായിരുന്നു, ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേന്നൊ ക്കെ ആലോചിച്ചു സങ്കടൊക്കെ വരും ചെലപ്പോ ഞാൻ ഇരുന്ന് കരയും, അപ്പൊ താത്ത പറയും എന്തിന് നിങ്ങൾ ഇങ്ങനെ കരയണ അത് സാരില്ല, പ്രശ്നല്ല ഉം അപ്പ പറയും എന്റെ ഒരു അപ്പ പറയും ന്റെ ഒരു മോളായിട്ടാണ് ഞാൻ കാണുന്നത്, ഞാൻ ന്റെ കഥാ ഇങ്ങന പറഞ്ഞേ ഞങ്ങളവിടെ ഇരിക്കുമ്പോ കഞ്ഞിക്ക് കൊണ്ടന്നരുമ്പളേ.
ആ, അതുകൊണ്ട് അനക്ക് സംസാരിക്കൻ ആളാവുമല്ലോ. മക്കളൊക്കെ പോയി മക്കളും ഹസ്ബൻഡൊക്കെ പോയി കഴിയുമ്പോ സംസാരിക്ക സംസാരിക്കാൻ ആളാവും
കൊറെ കൊറെ പറയാനും ഉണ്ട്, കൊറെ കഥ കാട്ടിക്കൂട്ടിച്ച് പോന്നതല്ലേ അപ്പ കൊറേ പറയാനണ്ടാവുമല്ലോ എന്തെല്ലാം കഴിഞ്ഞ്കൂടി ഉം, പ്രസവത്തിന്റെ സമയ അത് നല്ല എടങ്ങേറായിരുന്നുട്ടോ അപ്പ ആ ചെക്കൻ നല്ലരു മട്ട നല്ലതായത് കൊണ്ടൊന്ന് നോക്കി പോകുന്നതാണ് അല്ലെങ്കിൽ ആ പക്ഷെ നേരത്തൊക്കെ എന്തോ ഒരു പ്രയാസങ്ങളക്കെ ഉണ്ടായിരുന്നു.
എന്തായാലും അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോന്നാലും പടച്ചോനന്നെ കുടിക്കില്ലല്ലോ, ആ ഒരു കാര്യത്തിന് എത്രയോ ന നല്ലതാണ്.
ഏ ഓന്റെ ആൾക്കാര് തിരിഞ്ഞ് നോക്കണില്ലടോ ഇപ്പൊ, ഓൻ ആദ്യൊക്കെ ഭയങ്കര ഇത് പറഞ്ഞണ്ട് കൊണ്ടുന്നാലും ഓലുംല്ല ഞാ അപ്പൊ ഞങ്ങളെ ആൾക്കാരും ഇല്ല ആരുംല്ല ആർക്കും വേണ്ട വലിയ ഒരു തെറ്റ് ചെയ്ത മാതിരി എന്തായാലും പ്പോ ഓൻ ഒരു പെണ്ണും മാണം എനിക്കൊരു ചെക്ക നും വേണം പിന്നിപ്പോ ഇങ്ങനെയൊക്കെ പറയണോ കാട്ടണോ വേറെ വേറതൊന്നും ഇല്ലല്ലേ ഞങ്ങളൊക്കെ ഒന്ന് തന്നല്ലേ അവനാന്റെ വാക്കി തന്നെയല്ലേ, ഞാൻ അതാ പറയണതേ
ആ അങ്ങനെ ചിന്തിക്കണോരു അങ്ങനെ ചിൻ- ഇപ്പൊ ഇപ്പിപ്പോ ഇതൊന്നും പിന്നെ സാധാരണ അല്ലാത്തതൊന്നും അല്ലല്ലോ
അന്ന് ഞമ്മളെ സമയത്തൊക്കെ അതൊക്കെ ഭയങ്കര തെറ്റ് തന്നെ ഇപ്പം അതൊരു തെറ്റേ അല്ല ഇപ്പൊ ഇപ്പൊ ഇതലൊക്കെ ഞമ്മളെ വെലക്കു ഇപ്പൻ്റെ അനിയത്തിയൊക്കെ എങ്ങനെ പോയത് ഓളന്നാണ് കണ്ടുപിടിച്ച് ഓള് പഠിക്ക ക്കണ സമയത്ത് കണ്ടുപിടിച്ച് ഓള് ഇഷ്ടത്തിനാണ് പോക അപറഞ്ഞി ഒരു കുഴപ്പവു കുഴപ്പില്ല ഓനാട് സമ്മയിച്ചു
ആ ഇപ്പം എല്ലാടത്തും അങ്ങനെ തന്നെല്ലേ ഇപ്പൊ എവിടെ പിന്നെ ലവ് മാരേജ് അല്ലാതെ കേക്കണത്
മ് പിന്നെ അപ്പെ അന്ന് നിങ്ങളെ കാക്കൂന് വയ്യാഞ്ഞിട്ട് ങ്ങള് എന്താണ് ഒരു കാല് ഡോക്ടറേ കാണിച്ചു എല്ലിൻ്റെ ഡോക്ടറേ കാണിച്ചിലേ ഓർത്തോ വിഭാഗം അത് വല്യ ഹോസ്പിറ്റലല്ലായിന്നോ
ആ ഓർത്തോന്റെ ഭാഗയിക്കാരല്ലേ അപ്പൊ എന്താണ് ഞാനങ്ങനെ വിചാരിക്കുക്ക ഇഞ്ഞിപ്പോ ഇവിടുത്തത് കഴിഞ്ഞട്ട് സർജറിക്ക് അങ്ങോട്ട് മാറിയ എല്ലാ സൗകര്യം ഉള്ള ഇടത്തേക്ക് മാറിയാലേ
ആ അവിടെ സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇതന്നെയാണ് നല്ല പൈസന്റെ ചിലവ്
അത് ഞമള്ളിപ്പോ കാലില്ലാണ്ട് പിന്നെ കൊറെ പൈസണ്ടായിട്ട് എന്താ കാര്യം ആ അത് പെട്ടെന്ന് ശരിയാക്കണത്രേ കാരണം ദിവസം കൂടും തോറും ഞമ്മള ശരീരത്തില് ഞരമ്പുകളുടെ എണ്ണം കൂടിക്കൂടി വരുത്രേ അപ്പോ ഓര് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ചെ- ചെയ്യണം ന്ന പറഞ്ഞേക്കണേ പിന്നെ എ എന്റെ നാത്തുൻ പറഞ്ഞി ഓല അവിടെ എവിടെയോ ഒരു ഡോക്ടർ ഉണ്ട് എന്താണ് ഓന് ഇങ്ങനെ അറിഞ്ഞിട്ട് ഒരു കൂട്ടുകാരത്തിനോട് പറഞ്ഞേക്കാണ് ഓന് പിന്നെ വിവര അറിയല്ലോ ബാക്കി ക്കാരല്ലേ അപ്പൊ ആഹ് ഓ പറഞ്ഞേക്കത്ര ആ ഓളോട് പറഞ്ഞേക്കത്ര ഡോക്ടർ ഇണ്ട് അതിന് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ല അങ്ങനെത്തെന്റെ കീഴില് ഓല അമ്മായിയമ്മ അന്നും ഓപ്പറേഷൻ ഇല്ലാതെ ഇങ്ങനെ ഇണ്ടായിട്ട്
ആ അയിനൊന്നും നിക്കണ്ട വയസായ ആൾക്കാരൊക്കെ നല്ലപോലെ പിന്നെയും കൊറ ച്ചൊക്കെ ഉള്ളൂന്ന് കരുതാ ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ ഈ കുട്ടികളെ കാര്യങ്ങൾ ഇതൊ
അതെല്ലാം പറഞ്ഞു ആ അത് പണ്ടുള്ളതാണ് പണ്ടുള്ള ആ ഇപ്പൊ ഡോക്ടർ പണ്ടുള്ളതാണെങ്കിൽ
കാരണം അയിനൊന്നുള്ള ആരോഗ്യം ഞമ്മക്കില്ലേ നമ്മുക്കില്ലേ അതൊന്നുംല്ല ആ പണ്ട് പറഞ്ഞാല് ഓല് ഇപ്പോ ഒടിവും ചതവും മുറിവാണെങ്കിലും ചില ആൾക്കാര് ഒരു സ്വന്തം തന്നെ കിട്ടും നേരാക്കൊണ്ടിരിന്ന് ഇപ്പിപ്പം അതൊന്നും അല്ലല്ലോ സ്ഥിതി ചെറിയ എന്താസുഖ ത്തിനാണെങ്കിലും കൂടിയും പിന്നെ ആ ഹോസ്പിറ്റല്ക്ക് പോണം ഞമ്മക്ക് അല്ലാതെ നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല
ഇനിക്ക് ഒന്നാമത് എന്താന്ന് വച്ചാല് ആരും ഉണ്ടാവൂല ഇനിക്ക് ഇനിക്കൊറപ്പാ പ്പ കണ്ടോ ഇനിപ്പോ ആരും എന്ത് പറയാ ഇന്റെ അനിയത്തിക്കന്നെ പ്പോ രണ്ട മൂന്ന് കൊല്ലായിപ്പോളത് കഴിഞ്ഞിട്ട് ഇന്നിട്ട് ഇപ്പോളും ഇനെന്ന് ന്റെ കൂട്ടെട്ടെന്നുള്ള ചിന്ത ഓല്ക്കില്ല ന്ന പിന്നെ ബാക്കിക്കാരാരും തിരിഞ്ഞു നോക്കിട്ട്ല്ല വന്നോക്കീട്ട്ല ഓല്തറിഞ്ഞു ച്ചാരോട് പറഞ്ഞ എന്തിനാ പറയുന്നത് ഞാന അങ്ങനെ ചെയ്താ മതിപ്പോ ഓള്പ്പത്രൊക്കെ നന്നായി മതിച്ചിട്ടാണോ എന്താന്ന് അറിയില്ല
ഒക്കെ ശരിയാവും അല്ലാതെ ഇപ്പ എന്തായ ഒക്കൊ അന്നത്തെ കാലത്തെ വാശിലൊന്നും ഇപ്പങ്ങനെ വാശി പിടിച്ച് നിക്കണ്ട ആവശ്യം ഒന്നും ഇപ്പ ആർക്കും ഇല്ല എന്നപ്പ എല്ലാർക്കും ഒക്കെ സമ്മതി ഇപ്പൊള്ള കാലഘട്ട അല്ലേ
നിങ്ങള് ന്താണ് അവിടുത്തെ ഡോക്ടറെ നമ്പർ ഇനിക്കിങ്ങനെ ഒഴിവാകുമുന്ന
ആ ഞാൻ ചോയിച്ചിട്ട് പറയാം ഇന്റടുത്ത്പ്പയിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല ഞാൻ കാക്കുനോടൊന്നു ചോയി
ആഹ് ചിലപ്പോലെ ലീസ്റ്റ് എന്തേലും ഇന്റലും ഒക്കെ അവടെ ണ്ട് ണ്ടെങ്കിലെ
ആഹ് ഞാൻ നോക്കട്ടെ അതിപ്പോ കൊറച്ചായില്ലേ ഇടുത്ത് വച്ചിട്ട്ണ്ടാവണം ന്നാണ് ന്റെ ഓർമ്മ ഇപ്പ പിന്നെ അയിന്റെ ചെക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്
ആഹ് മ് ഓ ഇക്ക് ഈ കമ്പിടാ അത് ന്നൊക്ക പറയുമ്പോ പേടിയാണ്
അത് പ്പൊ ഇപ്പൊ ഏത് അപകടത്തിനും അങ്ങനെയൊക്കെ പറ്റി കഴിഞ്ഞപ്പ ചെയ്യണന്നെ ല്ലേ ല്ലെ നമുക്ക് കെട്ട്യേച്ചിട്ടും ഇതാക്കിട്ടും കൂട്ടാൻ കഴിയാത്ത സർജറിത് കമ്പി ഇട്ടിങ്ങാണ്ടന്നെല്ലേ അങ്ങനെ എത്രയോ ആൾക്കാര് അയിനൊന്നും പേടില്ല ശര്യായി കിട്ടട്ടെ വേഗം അല്ലെങ്കി ഇപ്പോ ഈ കുട്ടികളെയും കൊണ്ട് ആകെ ബുദ്ധിമുട്ട് ട്ടല്ലേ
ഉം പൈസ ഒരു പ്രശ്നം ഇല്ല ഞമ്മൾക്ക് കരുതും കാരണം എന്തേലും വരുമ്പോ വാണ്ടെ ചേക്കവുടെന്നേലും കടോം വാങ്ങു ഇത് ന്നൊക്ക പറയുമ്പോ ലോണ്ന്നൊക്ക പറയുമ്പോ തന്നെ എനിക്ക് എത്തൂലേന്നൊക്കെള്ളതാണ് ഞമ്മള് വേറൊരു ആങ്ങളരെടുത്തുന്നോ അല്ലെങ്കിൽ വാപ്പാരെന്നോ ഒന്നും അപ്പ ഈ കൂട്ടാരത്ത്യാള് ഓല് ബലും വരൂ വരുമ്പോ എന്ത ഓല് കൊണ്ടര്ണ് കൊറച്ച് ഫ്രൂട്ടസ് കൊണ്ടരും ചിലവരൊക്കെ പത്തൊ അഞ്ഞൂറൊക്ക തന്ന് അതൊന്നും ഞാൻ പറയണില്ല പക്ഷെ അതൊണ്ടൊന്നും ഒന്നും ആവൂലെടി എന്തോരം വിറകെന്നച്ചിട്ടാ അയ്യായിരം ആറായിരം ഇല്ലാണ്ടങ്ങ്ട് വരാ നോക്കണ്ടാ പോവാ നോക്കണ്ട ഓലേര്ത്ത് ന്ന് ത്ത് ഇപ്പൊ പത്തീസാക്ക് പത്ത് എന്തറിഞ്ഞചിട്ടാ ഇ ഫെയ്‌ ക്കൊന്നുംണ്ടാവൂ അത് ഇതിലാരെ കാട്ടി കൂട്ടി കണ്ട ഇതിലാ വലിയ കെട്ട് കെട്ടോന്നാകോ അതാപ്പള്ളത്
അതെ ഇനിയിപ്പോ ഏതാലും ഞാൻ ഏതായും നമ്പറുള്ളത് ഞാൻ നോക്കിട്ട് വിട്ടു തരാം
അവന്ന് അന്വേഷിച്ചഓ ആണുങ്ങളല്ലേ ഒരിങ്ങനെറ ഒത്തു പോണതല്ല പോലക്ക് ചിലപ്പോ ആ ഏരിയ കൂടിയൊക്കെ പോകുമ്പോ അവിടെ അതിന്റെ നമ്പറും കാര്യങ്ങളും ഉണ്ടാവൂല അതിന്റെ തന്നെ പിന്നെ ഗൂഗിളിലക്കെ അടിച്ച് നോക്കി കിട്ടും അയിന് ഓലെ നമ്പറും കാര്യങ്ങളൊക്ക് ഇത് കിട്ടണം എന്ത് ഓലെ ട്രാക്ക് ക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ സ് പേരോ ഒക്കെ കിട്ട് ട്ടിയാല് നമ്മക്ക് അത് എന്താണ് അങ്ങനെ
അങ്ങനെയൊക്കെ നോക്കിയോക്കാ ആ ഇപ്പ പിന്നെ അയിനൊക്കെ പലേ ഇതണ്ട് മറ്റേത് കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഇപ്പ പിന്നെ ഒക്കെ ഗൂഗിൾ ചെയ്തോക്കിയാ കിട്ടുവല്ലോ
ആ ഇൻക്ക് എന്താണ് വേണ്ടേ ഇൻക്കറിയില്ല ഇൻക്ക് പേടിയാവണു കാരണം ഇനി ആരെങ്കിലും ഒക്കെ ഒപ്പം ഇവര് പറയണ്ട് ഒരു സങ്കടം കരുതണ്ട ഞാ ണ് നല്ല നോക്കും ഇന്റെ കുട്ട് കുട്ട്യേളെ പോലെ ഇൻക്കുണ്ട് ഇത്ര പോന്ന കുട്ടിന്നൊക്കെ പറേണ്ട് പക്ഷെ ഇൻക്ക് എത്ര ആയാലും അല്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിങ്ങനെ വെരാണ് മനസ്സ്
ആ സാരവില്ല സർജറീന്റെ കാര്യം ഒണ്ടായ ക്കൂന്ന് പറയുന്നുണ്ട് ഞാൻ പറ്റണ പോലെ ഞാനും വരണ്ട്
ആ
കളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് വേണം അങ്ങനൊക്കെ പോരണെങ്കിൽ അപ്പം മുൻകൂട്ടി പറയണം എങ്കിലേ എനിക്കും അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോരാൻ പറ്റുള്ളൂ
ആ അത് ശനിയാഴ്ചകളൊക്കെ പറഞ്ഞ് കേട്ടോ ഞങ്ങളില്ലേ എനക്ക് എന്തിനാ ടെൻഷൻ ആവണേ ടെൻഷൻ
ആ അങ്ങനൊക്കെ കുടുങ്ങണ സമയത്ത് ആരുമില്ലാത്തുമ്പോ പിന്നെ നമ്മള് പരസ്പരം അങ്ങോ ട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമൊക്കെ വേണ്ട ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത്
ഞാൻ എന്താ തെറ്റ് ചെയ്തു ഞാൻ ആർക്ക് എന്തായാലും ഇന്നെ പറഞ്ഞ് അയക്കൂല അവര് പിന്നെ ഇവല് പറയും ഇത് എല്ലാരുടെയും ഇടയിൽ ഒരു മോശപ്പെ ട്ടോളല്ലേ അങ്ങനെ പോകണ്ട ഇവിടെ നിന്ന് ഞമ്മക്ക് ഞമ്മള് മതി അങ്ങനെ പറഞ്ഞിട്ടേ ആർക്കും ഇനിക്കൊരു ആവശ്യത്തിന് പോരുമ്പോ ചെടപ്പുണ്ടാവോന്നൊക്കെയുള്ള ഒരു തോന്നലാണ് എനിക്കേ
ആ പിന്നെ
ഞങ്ങള് ന മ്പരൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടുകയാണെങ്കി എന്റെ വാട്സ്ആപ്പ് കോൾ വിളി കേട്ടോ എന്നാ ഓക്കേടാ താങ്ക് യു
എന്നാ ശരി